ആഫ്റ്റർനൂൺ.
ഗുഡ് ആഫ്റ്റർനൂൺ ആ സുഖനല്ലേ
ന്താ അവടെ
സുഖന്നെ ഫുഡഴിച്ചോ?
ആ കഴിച്ചു
ഓ എന്തേ ന്നു വഷണം
ഇന്ന് പരിപ്പും മുരിങ്ങെം കറി വെച്ച് പിന്നെ കോവക്കു പ്പേരി പി പിന്നെ മീൻ പൊരിച്ചത്.
ആക്കോ ഇവടെന്ന് ഞങ്ങ നെയ് ചോറ് കോയി കടായ്.
ആ
അന്ന് വെള്ളിയാഴ്ച്ചല്ലേ അപ്പങ്ങനെ ഫുഡ് ണ്ടാക്കിയെല്ലാ രുണ്ടല്ലോ ർഞ്ഞാണ്ട്
ആ പിന്നെ വെള്ളിയാഴ്ച കണക്കൊന്നുല്ല്യ
കാത്തലം അപ്പം അങ്ങനെ ണ്ടാക്കിയതാ
ആ
ആ
അതെന്നെ കോവക്കവിടെ വി ട്ടില ഇണ്ടായതാണ്, മുരിങ്ങി അങ്ങനെ. അവിടെ ഉണ്ട് കൊറെ വള്ളിന്റെ കുക്കണ്ട് കൃഷി പറഞ്ഞാ കൊറ പച്ചക്കറി കൃഷിയുണ്ട് പക്ഷെ അത് കൊറെേ വള്ളികളുണ്ട് ഓരോ മരത്തിമലും. അങ്ങനെ ആ ആ അപ്പ അതന്നെ നമ്മള് തന്നെ ആവുമ്പം നല്ലതല്ലേ ആ ആ മുരിങ്ങ ഇഷ്ടംമാരി ഉണ്ട്. ഞങ്ങള് കുരുമുളക് കു നമക്ക് ഈ മുരിങ്ങന്റെ ഇതിമല്ലേ അതേമാരി എണ്ണക്കാര ഇറങ്ങ ടൈമിൽ ഒക്കെ വള ഇതാക്കണ്ട് കേറ്റണത് വള്ളി
ആ
അപ്പം മുരിങ്ങ ഇഷ്ടമാതിരി ഉണ്ട്.
ആഹ് അപ്പൊ കൃഷി കുറച്ചൊക്കെ ഉണ്ടാവ ലെ വി
ആഹ് കൊറച്ചൊക്കെണ്ട്, ആ കുരുമുളക്, കവങ്ങ അങ്ങനെ കൊറച്ച് തെക്കേയൊക്കെ ഉണ്ട്.
ആ ആ അപ്പൊ നല്ല ഭക്ഷണം കഴിക്കാലോ
ഉം പച്ചക്കറി കുറവാാണ്പ്പൊ പിന്നെ അങ്ങനെ ഇണ്ടാക്കണണ്ട്
ആഹ്
ഉം അവിടെന്താക്കാ ഞാനെല്ലാ കാര്യായിട്ട് ക്കെ ഹസ്ബന്റാണ്
തന്നെ മക്കളൊക്കെ സ്കൂള് പോണാ
ഇല്ല്യാ ചെറുത് ഖുറാൻ പഠിക്കാൻ പോണ്ട് മറ്റവന്റെ പഠനം കയിഞ്ഞതാ
ആഹ് ആഹ് ആഹ് പ്ലസ് ടു കഴിഞ്ഞാ
ആഹ് ആഹ് പ്ലസ്ടു ആഹ് ആഹ് പത്തു കഴിഞ്ഞാ ഉം ഉച്ചക്ക് ക ടന്നുറങ്ങലുണ്ടോ
ഇല്ലേ ഒറങ്ങലൊന്നുവില്ല വെറുതേ അങ്ങനെ ഫോണ് നോക്കിയിരിക്കും അപ്പ എന്തേരു പണിരിക്കട്ടേന്നാണ്ട് ഇങ്ങനെ ആഹ് ഓ നല്ല മയയാ ഒന്ന് പൊറത്ത് ഇറങ്ങാൻ കഴിഞ്ഞീല്ല
ഉം
അല്ല മയ ഇങ്ങക്കല്ലേ മയയില്ലേ
ഇന്ന് ഇന്നലെ രാത്രി മുതലല്ല മഴയന്നും ഇപ്പോ ഇപ്പം മഴയൊന്നുമല്ല ഇപ്പം കുറച്ച് വെയിലൊക്കെ വരുന്നുണ്ട്.
ഏഹ് ഇവിടന്ന് വെയിലേ വന്നിട്ടില്ല ഇന്ന് വെയിലേ വന്നിട്ടില്ല നല്ല മഴേ
ഇപ്പോ വരുന്നുണ്ട് വെയില്. എന്താവും അറിയില്ല ചെറിയ ചാറ്റില മഴ ഉണ്ട് എന്താകും ന്ന് അറിയില്ല.
ആഹ്.
ഉം കാലാവസ്ഥ നേരത്തെ തുടങ്ങി തോന്നണണ്ട്.
ആഹ് ജൂണിൽ തന്നെല്ലേ നമ്മുക്ക് വരലേ മഴ.
ആഹ് ആഹ് കൊറച്ചൊക്കെ ആയിട്ട് ഉ സ്കൂടും മഴയും ഒരുമിച്ച് തന്നെ ഇന്ന ഇല്ല ഇല്ല മോള് ഖുറാൻ പഠിക്കാൻ പോണ്.
ആഹ്.
ഇപ്പ ലെവൽ വണ് ലെവൽ നാലു വയസ്സ് ആയിട്ടുള്ളൂ.
ഫിത്രൽല്ലേ.
അൽഫി ത്രല് ഉം.
ആഹ്.
ഉം.
ആഹ്. പി പിന്നെന്താ അങ്ങനെ പോണ് അങ്ങനെ നല്ല ഒരു ഇതായി പോണു വെക്കേ വെക്കഷാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
വെക്കേഷന് ഒന്നും പോരാ സുഖല്ലേന്ന് മോക്ക് സുഖല്ലായിട്ടേ
ആ ടൂറൊന്നും പോയില്ല കുട്ടികളേ കൊണ്ട്
ഇവിടെ ഒരിക്ക് ഒഴിവില്ലെന്നു ഹസ്ബൻഡ് ഒഴില്ലായിരുന്നു പിന്നെ- നാളിന്റെ ഇതിൽ മോക്ക് സുഖയില്ലായിട്ട് പിന്നെ അങ്ങോട്ട്‌ പോകാനും പറ്റിയില്ല
എന്തേ മോക്ക് ക്കെന്തേ പറ്റിയേ ആഹ് ആഹ്
ഏതാണ്ട് ഒരാഴച ഇതെക്കെ ആയിട്ട് അപ്പൊ പിന്നെ എവിടെകും പോയില്ല ഉഉം ചെറിയൊര അല്ലേ നമുക്ക് വലിയൊര ആരെങ്കിലണങ്കന്ന നോലതാക്കാതെ നമുക്ക് നോക്കിയത് ഇപ്പ ചെറിയ കുട്ടികളാകുമ്പോ
ആഹ്
എന്തര് പെരുന്നാളാ
ആഹ് ആഹ്
അ പിന്നെ എങ്ങോടുക്കും പോയില്ല കാരണം ഞമ്മക്ക് അസു
ആ അയ് ശെരിയാ വേറെ ആ വേറെയുള്ള ക്കെ ഉണ്ടാവകുമ്പോ പിന്നെ ഒരു പറച്ചിലായിരിക്കും
ആഹ് ആ അപ്പൊ പിന്നെ പോ പേയില്ല
ആഹ്
ഉം അങ്ങനെയൊക്കൊയി ഈ പ്രാവശ്യത്തെ പെരുന്നാള്
ആഹ് ആ പ്പൊരുന്നാളിന്റെ സമയത്തൊക്കെ നല്ല കാലാവസ്ഥയന്നല്ലോ
ആണ് പക്ഷെ ഇങ്ങനെ ആയതോണ്ട് നമ്മ ങ്ങനെ ആയതോണ്ട്
ആഹ് ആഹ് ആരെവരലുണ്ട് ഇങ്ങളെ വീട്ടില് പെരുന്നാൾക്കൊക്കെ അടു-
ആ അലച്ചന്മാര് അടുത്തില്ല നമ്മുടെ ഹിന്ദൂസും ഉണ്ട് രണ്ട മൂന്ന് വീട് പിന്നെ എല്ലാ ത് തൊട്ടടുത്തല്ല അങ്ങനെ വീട് പെരുന്നാളിന് വരലില്ല ഇല്ല ഇല്ല പിന്നെ എള എളച്ചന്മാരൊക്കെ വരുമന്ന് അല്ലാണ്ടില്ല
ആ ഞങ്ങളവിടെക്കെ നല്ല ആൾക്കാരാ
ഏ അങ്ങനെ വരുവോന്നില്ല
അല്ല അവിടെ എല്ലാരും വരും ര് നല്ല
നല്ല രസവുല്ലേ ആഹ് അങ്ങനെ വരുമൊന്നുല്ല
നിങ്ങളടെ എന്തെ ഫുഡ് ഉണ്ടാക്കി പെരുന്നാൾക്ക് മോ-
പെരുന്നാൾക്ക്ണ്ടാക്കി ചെമ്മീൻ പിടിണ്ടാക്കി ചെമ്മീൻ പിരിണ്ടാ ക്കി അവന് അത്ര വലിയ ഇതില്ലല്ലോ ഇതിങ്ങാണ്ട് അവ എന്താ മെഴുക്കും അങ്ങനെ അധികംണ്ടാവില്ല നെയ്യൊന്നോ ഇങ്ങനെ നെയ്യും പസ്തുക്കൾ ഒഴിവാക്കാനൊക്കെ അങ്ങനെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി ന്നാലും ഇപ്പൊ അന്നൊരു ദിവസം എന്തിനാണ്ട്?
ആഹ് ആഹ്
ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഇണ്ടാക്ക ഇങ്ങള്, അയ് എങ്ങനെ ഉണ്ടാക്കല്
അത് ചെമ്മീന് വലുതാക, പിന്നെ നമ്മള് സാധാ ബിരിയാൻ വെക്കണമാതിരി
ആഹ്, ആ ആദ്യ ചെമ്മീന് ഹ്മ്മ് പിന്നെ ഈ ഉള്ളിയൊക്കെ വാട്ടും അ കടായി ഉണ്ടാക്ക്ണ ആതിരിയോ
പിന്നെ നമ്മള് സതാതായ്ക്കധമം ആഹ് എന്നിട്ട് പിന്നെ ദമ്മിട്ട് വെക്ക. പിന്നെമ്മ ഹ്മ്മ് പിന്നെ നമ്മള് ഇതില് അന്താ പിന്നെ നെ നെയ്യൊന്നു ഞങ്ങളങ്ങനെ ഉപയോഗിക്കലില്ലാ വല്ലാണ്ട്. നമ്മള് വീട്ടിലുണ്ടാ ഒക്കെ തെ എന്താ അട്ടിയ വെളിച്ച ചണ്ണ അങ്ങനത്തന്നെ ഉപയോഗിക്കുന്നെ ഇയങ്ങനെ ഉപയോഗിക്കാറില്ല്.
ചെമ്മീൻ ബിരിയാണി ഞങ്ങള് വെച്ചിട്ട് ഇവിടെ വെച്ചോക്കില്ല. അപ്പൊ ഞാൻ ചോദിച്
ആഹ് അതങ്ങനെത്തന്നെണ്. ആഹ് അത് കൊഴപ്പൊന്നില്ല അങ്ങന പിന്നെ അങ്ങനൊന്ന് നോക്കി കൊണ്ടോവും. പിന്നെ നമ്മള് സാധാ ദമ്മ്ടിണമാതിരി ദമ്മിട്ടാ മതി. ആഹ് സാധാ പിന്നെ നമ്മള് ദമ്മ്ടിണെ മാതിരി ദമ്മ് ട്ടാ മതി.
ആഹ് ആ ബിരിയാണി മസാലന്റെ പൊടിയൊക്കെ ഇട്ടിട്ട്
ആഹ്, എല്ലട്ടിട്ട് ആഹ്, നമ്മള് ആഹ് ബിരിയാൻ വെക്കണ മാതിരി തന്നെ ആഹ്, നമ്മളിപ്പ ചിക്കനായാലും ബീഫ് ഫായാലും ഒന്ന് വേവി ച്ചുലെ, അത് അതെ മതിരി ചെമ്മീൻ എങ്ങനെ നമ്മള് ആ
റോ റോസിലിട്ട് കാണുന്ന വേവി ച
ആഹ് അ ഒന്ന് ഉണ്ട്ത
ആഹ്
മസാലയൊക്കെട്ട്ങ്ങാണ്ടങ്ങനെ പിന്നെ നമ്മള് നാര ങ്ങ നീരെല്ലേ ഉപയോഗിക്കുള്ളൂ മറ്റേ ഇതൊന്നും തൈരൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ
ച് ആഹ് മീനകുമ്പോ പറ്റൂല
തക്കാളി നാരങ്ങ നീരൊക്കെ ഉപയോഗിക്കാൻ അല്ലാണ്ട് ഉം അങ്ങനെ കുഴപ്പൊന്നുല്ല അന്ന് പിന്നെ ഉള്ളി സലാഡ് ഉണ്ടാക്കിയത് തൈര് പറ്റൂല ചെ നേയ്യ്കര് മീൻ
ആഹ് ആഹ് ആഹ് ആഹ് ചെമ്മീനാുകുമ്പോലേ
ആഹ് അപ്പൊ അത് ചിലപ്പോ കോമ്പിനേഷൻ പറ്റല്ണ്ടാവും ചിലപ്പം നമുക്ക് എന്തെങ്കിലൊക്കെ ഇണ്ടാവും പറയാൻ പറ്റൂല
ആഹ് അതെല്ലാം ഉണ്ടാക്കി ഒക്കണം ന്നാല്
ഉം ഒരുസ ഇൻഷ അല്ലാഹ് ഇണ്ടാക്കിയോക്കൂ സ ഉള്ളിസലട ഉണ്ടാക്കിയത് കാരണം സുർക്ക ഉപേയോഗിച്ച് ക്കാണ്ട് മറ്റത് പറ്റൂലേ ഉള്ളി മറ്റ ക ക്കരി അങ്ങനത്തൊക്കെ ഈ തൈര് പ മീൻ തൈരും മീനും ഒന്നിച്ച് കൂട്ടരുത് ന്ന് പറയണേക്കാലോ? എന്തെങ്കിലും ഒരുത് ഉം എന്തെങ്കിലും ഉ അതുകൊണ്ടാവും പറയണത്.
ആഹ്.
ഉം അ നമ്മൾ അറിഞ്ഞ്ങ്ങോണ്ട് പിന്നെ ആരെേലും വരുന്നോലൊക്കെ പെരുന്നാക്ക് വരുന്നതല്ലേ.
ആഹ്.
ഒറ്റക്കാണെൽ പിന്നെ നമുക്ക് പരീഷിച്ച് നോക്കിട്ട് എന്തേലും പറ്റുവാണേൽ ഞമ്മക്ക് മാത്രമാണ് പറ
ആഹ്.
ഇത് വേറെ ക്കാര് ഇണ്ടാവുമ്പളേ
ആഹ്
ഒരീസ ഇൻഷ അല്ലാ നോക്കൊണ്ടോ.
നോക്കിയോക്കണം ഞ അതാ ചോദിച്ചത് എങ്ങനെ ഇണ്ടാക്കിയതന്ന്.
ക്കാനാണ് പണി ലെ.
ആ നന്നാക്കാനാണ് പണി ഇത്ര ടൈം എടുക്കും അത് നന്നാക്കി എടുക്കാനെ-
നന്നാക്കി കഴിയുമ്പോ സാദനം ഉണ്
ഉം ഉം അ വൽ ഇത് കിട്ടണ അല്ലേ
ആ വൽതെന്നേയ്ന്നു ഇവടെണ്ടേയിന്ന് നല്ല വെലുപ്പണ്ടേന്നു ആ അവിടാണ് വലുത് കിട്ട്യപ്പളെ ഞമ്മക്ക് അങ്ങനെണ്ടാക്ക ക്ക മോക്ക് ഇങ്ങനെ അല്ലേനും പറഞൊണ്ട് അങ്ങനെ ചിക്കനൊക്കെ വങ്ങിച് ഉണ്ടാക്കിട്ടില്ലന്ന് മാത്രം
ആ
ഉം ഞാൻ അങ്ങനെ-
അസുഖം മാറിയില്ലേ
ഒരു ശതമാനം കൂടി ഉണ്ട് ഇനിപ്പോ അവന്- രണ്ടാം പെരുന്നാളിന്റ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പം ചെറിയ ഒരു ഒരു ശതമാനം കൂടെ ഉണ്ട്
അപ്പൊ നീ കാണിച്ച കൊടുത്തി കാണിച്ച പിന്നെ പോയിട്ട്
ആ നാളെയല്ലേ മറ്റെന്നാൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം അപ്പ ഇത്തിന് അത് ശരിയ കുഴപ്പമില്ലന്ന് തുറക്കണം എന്ന് ഞാൻ ടീച്ചർ അടുത്ത് പറഞ്ഞു പ്പ ടീച്ചറ് പറഞ്ഞു അന്ന് വരാൻ പറഞ്ഞു എന്നിട്ട് കുറച്ച് നേരം അവടെ നിന്നിട്ട് ഞാനവളെ കൊ കൊണ്ടുന്നു അന്ന് ഗിഫ്റ്റൊക്കെ കൊടു ക്കണ്ടെ ഫസ്റ്റ് കുട്ടികളെ വെൽക്കം ചെയ്യല്ലേ
ആ ആ
അപ്പൊ അങ്ങനെ ഒരു ച്ച് നേരം മ്പ് അ ഒമ്പത് മണിക്ക് ക്ലാസ്സ് തുടങ്ങ ഒരു പതിനൊന്ന് പതിനൊന്നര ആവുമ്പോം മിൽക്ക് ടൈം ഉണ്ടാവും
ആ
ആ ടൈമില് പിന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്ന്
ആ പിന്നെ പോയിട്ടുണ്ടാവൂലല്ലെ
പിന്നെ ഇനിയിപ്പോ തിങ്കളാഴ്ച ഇൻശാ അല്ലാഹ് പോവാ എന്ന് വിചാരി ക്കണ്ണണ്ട് അപ്പോത്തിന് ക്ലിയർ ആവുന്നില്ലതാണോ അണുക്കളത് നൂറ്റി അറുപത്താറുണ്ട് ആദ്യം ആയിരത്തി അറുനൂറ്റിണ്ടായിരുന്നു
പിന്നെ
ആ ഇപ്പ അത് നൂറ്റി പ
ആ കൊറഞ്ഞിട്ടുണ്ടല്ലേ
ട്ടണ്ട് അപ്പ നമ്മക്ക് എന്താന്ന് വെച്ചാല് ഇനി ഒന്നും കൂടെ നോ കീട്ട് ഓക്കെ ആയിട്ട് പറഞ്ഞ് കേക്കുമ്പോ ഞമ്മുക്കൊരു സമാധാനണ്ടാവും ഉം ഇനിയിപ്പ നമ്മള് കാരണം ഒരാൾക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ.
ആഹ് വേറെയും കുട്ടികള ഇല്ലല്ലേ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പകരുവേ.
കുട്ടിയാൾത് പേടിക്കാനൊന്നുമില്ലാന്ന് പറഞ്ഞു.
ആഹ്.
ആഹ് കുട്ടികൾത് വേഗ സുഖമാവുന്ന നം ഞമ്മൾത് പറഞ്ഞ കിഡ്നിനെ ബാധിക്ക. നക്കറില്ല ഉം പെട്ടെന്ന് മനസ്സിലാക്കാൻ പ പറ്റൂല ഞമ്മുക്ക് മൂത്രൊന്നും ഉം നമുക്ക് മൂത്രൊന്നും മഞ്ഞക്കളറന്നും വരൂല്ല ഇവർതൊക്കെ വേഗംങ്ങനെ വരും അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാം കാരണ ഉണ്ടായത്
ആ മഞ്ഞ കളർ ഒന്നും ഇണ്ടാവൂല്ലേ
കണ്ണു മ ഞ്ഞവന്നോ മൂത്രോ മഞ്ഞ കറ് അതറീല ആരും പറയില്ലല്ലോ മ്മൾ
ആ ചെലപ്പോ അങ്ങനെ ഇണ്ടാവുവേ
ആ പിന്നെ ഇപ്പൊ ആരും ഉണ്ടോ ഇല്ലന്നില്ല നമ്മക്ക് ആരും പുറത്തേക്കും അല്ലാണ്ട് ഇപ്പറിയില്ലല്ലാ
ആ
അതുകൊണ്ടറിയില്ല ഡോക്ടനെ പേടിച്ചണ്ടാ ശെരിക്കോളും കുട്ടികള് ഇതല്ലോയിരുന്നു
ആ എന്നാൽ ശരിട്ട ഞാൻ വിളിക്കാട്ടോ
ഓക്കെ